ഹലോ ആഹ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം അവിടെന്നഎല്ലാവർക്കും സുഖല്ലേ
അതെ അതെ സുഖാണ് ഭക്ഷണം രാവിലത്തെ ചായയും കടിയൊക്കെ കഴിച്ചു
ഓ ആഹ ഇവിടിം
ആ ഇവിടെന്ന് എന്തായാലും ഇപ്പം പുട്ടും പു ട്ടും മീൻകറി
അതെയോ ഇവിടെ ഇഡലിയാണ് ഇഡലി ഉണ്ടാക്കി
ഉം ഉം ഇഡലി നമ്മള് പുട്ടുപൊടിനോട് ഉണ്ടാക്കുംന്ന പറഞ്ഞ കേട്ടാ ഇഡ നമ്മളെ പുട്ടുപൊടില്ലേ തനിമ അങ്ങനെ പുട്ട്പൊടിണ്ടാവല്ലോ അതായത് പാക്കറ്റ് പാക്കറ്റ് പുട്ടുപൊടില്ലേ
ആ ആ ഒരു ഗ്ലാസ് പുട്ട്പൊടിക് ഒരു ഗ്ലാസ് വെള്ളം
ആ അതെ അതെ അതെതെ അതെ അത്തിലുണ്ടാവലുണ്ട് അയില് അതൊണ്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഒരു റീൽസിൽ കണ്ടതാ
അതെ ഓ
ആഹ നല്ല പൊങ്ങിപോകും ഇല്ലല്ല
ഉം എന്തൊക്കെയാണ് ഫോണില് കാണുമ്പോൾ നമ്മ ട്രൈ ചെയ്യാൻ നോക്കും
ആഹ
നമുക്ക് കറക്റ്റ ആയി വരണംന്നില്ലല്ലോ
ആ അതെ അതായത് നമ്മള് സ്വന്തക്കാണെങ്കി ഓക്കെ ബാക്കിള്ളോൽ ഇണ്ടാവുമോ പിന്നെ ഓല കൂടി മുട്ടിക്കാനാവില്ല
അതെ അതെ ശരിതന്നെ ഒരു ദിവസം ഇതുപോലെ ഫോണില് കണ്ടിട്ട് കേക്ക് ഉണ്ടാക്കാൻ നോക്കി കുക്കറില് കുക്കറിലെ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കൊണ്ട് എല്ലാം വാങ്ങിച്ച് മിക്സ് ഒക്കെ ചെയ്ത് കറക്റ്റയി മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ചു
അയലോ ശരിയായിട്ടില്ലേ
ശരിയായില്ല പറഞ്ഞാ തീരെ ശരിയായില്ല അത് പൊന്തുന്നേ ഇല്ല വിസിൽ അഴിച്ചു വെച്ചിട്ടാ ചെയ്തത്
ഹം
പൊന്തി വര്ന്നില്ല ഒരിക്കെ തൊർന്നു നോക്കി പൊന്തിയിട്ടില്ല ആഹ് അതായത് പതിനൻ ഇത്ര ടൈം പറഞ്ഞു ടൈമിന് ശേ ശേഷം തൊർന്നു നോക്കി പൊന്തിയില്ല അതെഅതേ പിന്നെ കൊർച്ച് ച്ചു നേരോം കൂടി വെച്ച് നോക്കി ബട്ട് പൊന്തിയില്ല പക്ഷേ എങ്കിലും ഞങ്ങള് ബേക്ക് ആയിട്ടുണ്ടല്ലോ അതായത് കുക്കായി വെന്തോ സൊ കഴിക്കാലോ കഴിച്ചു നോക്കി ടേസ്റ്റ്ണ്ട് കൊർച്ച് പൊന്തി സോ ഫ്റ്റായിന്നുണ്ടെങ്കി ഒരുപാട് നന്നായിട്ടുണ്ടാകുമായിരുന്നു
ആഹ് അപ്പൊ നിങ്ങള് ഇതിട്ടിണ്ടാവും ബീറ്റർണ്ടായിരുന്നു വീട്ടില് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ട ആ മുട്ട ബീ
മുട്ട ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആഹ് നല്ലതുപോലെ മിക് സ് ചെയ്ത് സോഫ്റ്റ് ആക്കിട്ടാ ഒഴിച്ചത്
ആഹ് അതായത് നല്ലോണ്ണം ബീറ്റ് ചെയ്യണം അത് ബീറ്റ് ചെയ്തിട്ട്- നല്ലോണം ആ പൊങ്ങി വരണം മുട്ടന്നെ-
ആ പൊന്തി വരണം അത്രത്തോളം ആ- അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ പൊന്തി വന്നില്ല ലാസ്റ്റ് കുക്കറും കേടു വന്നു
കുക്കറ് പിന്നെ അടിച്ചില്ല ആണോ
ഉം ഇപ്പോഴും അത് കേടു വന്നു അത് യൂസ് ആക്കുന്നില്ല ഇപ്പൊ വലിയ കുക്കറിലാണ് വേവിക്കാൻ വെക്കലും എല്ലാം അതേ അത് ഞാനും എന്റെ ഹസ്ബൻഡ് കൂടി ചെയ്തതായിരുന്നു അതോടുകൂടി ഇനി കേക്ക്ണ്ടാക്കണ്ട കേക്ക് ഇണ്ടാ
ഉം അതായത് അതോടു പ ട്ടുള്ള കു ക്ക് കേട് വന്നൊണ്ടേ ആ പക്ഷേ നമ്മള് ഒറ്റക്കാണെങ്കില്- ഇങ്ങള് കെട് വരുത്തിയതാ
പക്ഷെ ഇവിടെ ഒറ്റയ്ക്കൊന്നും ഞാൻ ചെയ്യാറില്ല ഇക്ക നല്ല സപ്പോർട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കണെന്ന് തോന്നിയ ആളാണ്- ആ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്-
ആണോ ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ കൂടി തരൂല്ലേ
അത് എപ്പഴെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കില്ലേ അങ്ങനെയുള്ളപ്പൊഴൊക്കെ നിക്കും ഉ ഇപ്പോ- ആ ഇണ്ട് ഇണ്ട് വീ ഇവിടെ ഇണ്ട് രാവിലെ പോയതേ ഒള്ളു
ഏ എപ്പഴാ വര്ക
ഒമ്പത് മണി കഴിയും
കുറച്ച് ട്ട വൈകുന്നേര
രാത്രി ഒമ്പത് മണി കഴിയും ഒമ്പത് ഒമ്പതരയോട് അടുത്താവും വന്ന് കൊറച്ചു നേരം ഇരുന്ന് മെല്ലേ ആ കുറച്ച് മെല്ലേ ഫുഡ് കഴിക്കുള്ളൂ ഞാനും അപ്പ തന്നെ കഴിക്കിയ ഇവിടെ എല്ലാവരും നേരത്തെ കഴിക്കും
ഏഹ് ഏഹ്
ഉം ഞാൻ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കും എന്നിട്ട് ഇക്കാ വന്നതിനു ശേഷം ഒരുമിച്ചിരുന്ന് കഴിക്കും
അത് വേറൊരു രസാണല്ലേ ഒരുമിച്ചിരിച്ച് കഴിക്കാന്ന് അപ്പൊ പുറത്തുന്ന് കഴിച്ചു വരൂ ചില സമയത്ത്
ഇല്ല ഇല്ല അങ്ങനെയുള്ള ശീലമൊന്നും ഇല്ല
അ അങ്ങനെ ആകുമ്പോ പിന്നെ പിടിക്കും നമ്മളിവിടെ വെയിറ്റ് ചെയ്യ വല്ലടുത്തുന്നും പുറത്തുന്ന് കഴിച്ചു വന്നാല്
അതൊരു അർത്ഥം ഇല്ലാണ്ടാവുല ല്ലോ വൈഫിന് അതിന്റേതായിട്ടുള്ള ഒരു സ്ഥാനം എന്നുള്ളത് കൊടുക്കുമ്പോ അവരെല്ലാവരും പറഞ്ഞ് പരസ്പരം ചെയ്തിട്ടായിരിക്കണോല്ലോ ഇപ്പൊ പുറത്തന്ന് ഒറ്റക്ക് പോയിട്ടൊന്നും ഓര് ഭക്ഷണം കഴിക്കലില്ല. ഉം അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻ ഫ നല്ല കേറിങ്ങാണ് എതെങ്കിലും ഫംഗഷന് പോയി ഇപ്പ ഇപ്പ എതെങ്കിലും ഫംഗ്ഷന് പോയി ബിരിയാണിയോ എന്തെങ്കിലും കഴിച്ചോന്ന് വെച്ചാ അടുത്ത ദിവസം വീട്ടില് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇന്നലെ ഞാൻ അത് പോയി കഴിച്ചതല്ലേ നിങ്ങള് കഴിച്ചില്ലല്ലോ നമുക്ക് എല്ലാർക്കും കൂടി കഴിക്കാ പറഞ്ഞ് ഉണ്ടാക്കാൻ എല്ലാം വാങ്ങിച്ചിട്ട് വരും.
ണല്ലേ മാഷഅള്ളാ നിലനിൽക്കട്ടെ എന്നും നിലനിൽക്കട്ടെ
അതെ അതെ അൽഹംദുരില്ല
ഏ
എന്നെ എപ്പോഴും അതുപോലെ ഇരുന്നാ മതി.
ആഹ് അങ്ങനെ നിക്കും ഇഷഅള്ളാ അങ്ങനെ നിന്നോളും.
തുപോലെ എന്തെങ്കിലും തോന്നിയാൽ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഒരു ഐസ്ക്രീം കഴിക്കണം ഞാൻ പെറ ത്ത് പോകാറുണ്ട് ഈയിടെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ ആഴ്ച്ച
ഓഹ്
കഴിഞ്ഞ ആഴ്ച ബീച്ചിൽ പോയി ഞാനും ഇക്കയും കുട്ടിയും കൂടി പോകുമ്പോ ലൈറ്റ് ആയിട്ട് മഴയുണ്ടായിരുന്നു.
ആ അപ്പൊ അങ്ങനെ ചാറ്റൽ മഴയിൽ ഇങ്ങനെ
അതെ ബൈക്കില് കുട്ടീനെ മാത്രം കോട്ടോക്കെ ഇട്ട് കവർ ചെയ്ത്
ക്ഷെ എനിക്കും ഇഷ്ടാണട്ടോ ആ കുറഞ്ഞ ചാറ്റമയേൽ ഇങ്ങനെയാ ത്രയ്യിന്ന് ആഹ് നല്ല രസാണോത്.
നെക്സ്റ്റ് നെല്ലിയാപതി തി കറണംന്നൊരു പ്ലൻ ഉണ്ട് മഴയൊള്ളുമ്പോ. അതൊരു വൈബാണ്.
ആ മോ പക്ഷെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴാണ് നമ്മള് കൂടുതൽ ബുദ്ധിമുട്ട് ആവുക
ഉം
എന്താന്ന് വെച്ചാല് അവർക്ക് എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ മതി പിന്നെ പിറ്റേദിവസം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ്ട് ബുക്ക് ചെയ്ത് തെ മതി ഡോക്ടർമാരാണ് ബുക്ക് യ്താ മതി പി
പ്രത്യേകിച്ച് എൻ്റേ കുട്ടിക്ക് അവന് ഇങ്ങനെ എന്തെങ്കിലും മഴ നനഞ്ഞു അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ചു അടുത്ത ദിവസം ജലദോഷം വന്നിരിക്കും ഇൻ അച്ചൂടാണ്
ആണോ ഏ
മിഞ്ഞാന്ന് മഴയുണ്ടായിരുന്നല്ലോ ലൈറ്റ് ആയിട്ട്
ആഹ് ആഹ് ചെല കുട്ടികൾക്ക് അത് പിടിക്കത്തില്ല.
ചേരത്തില്ല
ഉം ഉം
മിഞ്ഞാന്ന് വാപ്പാപ്പ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഇന്നലെ ഇന്നും ലൈ തൃയായിട്ട് മൂക്ക് കിരീകിരൂന്നുണ്ട് തോന്നുന്നു ജലദോഷം വരാനാ
ആ ആ അത് വന്ന് കഴിഞ്ഞിട്ടിണ്ടെങ്കിൽ അത് കഫക്കെട്ടാവും കഫക്കെട്ടായി കയിഞ്ഞാൽ പിന്നെ ജലദോഷം പനിം ചോമ ഒക്കെ ആയിട്ട് മാറും ഇവിടെ എന്റെ മോന് അങ്ങനെ തന്നെയായിയിരുന്നു അവന് പെട്ടെന്നുണ്ടാവും പ്ക്ഷെ വേഗം ണ്ടാവ നമ്മളെ കുറു കുറുപ്പില്ലേ ഐ മീൻ എഹ് ചിത് ശ്വാസം മുട്ടാ ശ്വാസം മുട്ട്
അഹ് ആഹ്
ആഹ് അയ്നോട്ടാണ് പോകും ആദ്യേന്നെ. അപ്പൊ പിന്നെ ഫസ് ഉച്ച ടൈമില് എനിക്ക് പോവാനൊക്കെ ഭയങ്കര ഇപ്പ കുഴപ്പമില്ലട്ടോ ഇപ്പൊ ആ ഒരു ഒരു വയസ്സ് വരെ ഉണ്ടാവുംന്നൊക്കെ പറിണേ കേൾക്കാം ഒരു മൂന്ന് മൂന്നര ആ ടൈമിലൊക്കെ അതുവരേ ണ്ടാവുംന്നൊക്കെ പറയണ കേക്ക
പറയ്ണേക്കെ ഒരു എടങ്ങേർണ്ടാവും കുട്ടികള് ഒന്ന് ബോഡി ഫുള്ളായിട്ട് സ്ട്രോങ് ആയാലേ അവർക്ക് ഇങ്ങനെയുള്ള വയ്യാകെ വരാതെ കൂടി ഇരിക്കുള്ളൂ
അവർക്കിപ്പോ പല ഇതിന്റെ കുറവുകളും ഉണ്ടാവേ അപ്പൊ നമ്മള് നമ്മള് പോണേക്കെ അവരണ്ട് കൊണ്ടവാനും വയ്യ
ഉം ഈ രണ്ടു മാസം മുമ്പ് വരേ ആശുപത്രിയിൽ പോയ സിസ്റ്റേഴ്സും ഡോക് എന്താണ് ഞങ്ങളെ പരിചയാണ് കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ അവനെകൊണ്ട് പോവല്ലോ ഹ അതുകൊണ്ട് ആ ഇന്നും ഇന്നാ നീ
എങ്ങനെയാ ഗവൺമെന്റിലാണോ കായ്ക കാണിക്കാതോ പ്രൈവറ്റോ
ഇവിടെ ആബിന്ദ് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽണ്ട് അവിടെ കാണിക്കും എടക്ക് അല്ലെങ്കി ഗവൺമെന്റിൽ പോകും
ഓഹ്
ജലദോഷം അങ്ങനെയുള്ളതൊക്കെന്നുണ്ടെങ്കിൽ അവിടെ പോകും അത് മാറുന്നില്ലാന്ന് എങ്കി വേറെപ്പോകും
അഡ്മിറ്റായിട്ടുണ്ടോ ഈയിടായിട്ട്
ഇല്ലില്ലാഹ്
ഉം ഇനിഅയിലേക്കൊന്നും എത്തിക്കാതെക്കട്ടെ
അതെ ഒരിക്കൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് തിക്കുമുട്ടല്ലേ അതെ ചുമ ചുമച്ച ചുമച്ച് ന്നറിഞ്ഞിട്ടേ കഫം പുറത്ത്ക്ക് വരുന്നില്ല അപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു രണ്ടു ദിവസം കിടന്ന് ആവി പിടിച്ചു നോക്ക് അതെ അതെ
ബുദ്ധിമുട്ട്
ആവി പിടിച്ച് നോക്കാൻ പറഞ്ഞു ഞാന് ഇല്ല ഞാൻ വീട്ടികൊണ്ടു പോയിട്ട് ആവി പിടിക്കാൻ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് ദിവസവും ഏ രണ്ട് പ്രാവശ്യംന്തോ പോയി വന്നിട്ട് റ്റണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വീട്ടിൽ പോയപ്പോ. ഹോസ്പിറ്റൽ കെട ത്തിയാലും പ്രശ്നാണ് അപ്പോഴും അവിടത്തെ ഇടങ്ങേറ് കാരണം വേറെ എന്തെങ്കിലും വയ്യ
അതാണ് അവിടെ പിന്നെ പല രോഗികളും ഉണ്ടാവല്ലോ മഞ്ഞപ്പിത്തായിട ട്ടോ ഡെങ്കിപ്പനിആയിട്ടോ ഒക്കെ ഉണ്ടാവോയ് ഈ ഈ ക ഈ സീസൺ ആയിട്ടാണ് ഈ മഴേ ക്കായോണ്ടാണ് കൂടുതൽ ഉം മഴയില്ല വെയിലുല്ല അ ഉം ഓരോന്ന് ഓ രോന്ന്ങ്ങനെ തുടങ്ങിയോണ്ട്‌ക്കും അസുഖങ്ങൾപ്പോ പല താണല്ലോ ഇപ്പോ മാറാരോഗങ്ങള മാറാരോഗങ്ങള ണ്ട്‌ പരീക്ഷിക്കല്ലേന്ന പ്രാർത്ഥിക്കല്
വലിയ വലിയ അസുഖങ്ങളാവുമ്പഴാണ് ഒരുപാട് ബുദ്ധിമുട്ടും
ആ അതെ നമുക്ക് നമ്മ ക്കത് താങ്ങാനുള്ള ശേഷിയുണ്ടാവൂല പിന്നെ ഏ സാമ്പത്തികായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അ അപ്പൊ പിന്നെ അ അപ്പൊ പിന്നെ നമ്മള് നമ്മളും നമ്മളെ വീട്ടുകാരല്ലാരും ടെൻഷൻ ആവാ
അതന്നെ നമ്മൾ എന്ത്യ്യാ ജീവിത ശൈലിയിലേ ഒരു മാറ്റം വരുത്തി ഹെൽത്തി ആയിട്ടിരിക്ക അങ്ങനെ ഇരുന്നാ കൊറച്ച് കാലം കൂടി സു സമാധാനത്തിൽ ജീവിക്ക ഒരു അയ് അസുഖം വ ന്നാ ആശുപത്രി പോവല് അതിനനുസരിച്ച് ഭക്ഷണം മാറ്റം എല്ലാം കൊണ്ടും എ അപ്പൊ നമ്മളായിട്ട് എന്ത്യ്യാ ഇപ്പ തന്നെ കുറച്ച് കടിച്ചു പിടിച്ച് ജീവിക്ക്യാ ഇന്നത് കഴിക്കാൻ പാടില്ല ഒക്കെ കഴിക്കാൻ പാടില്ല
അപ്പൊ പിന്നെ അതേപോലെ നിക്കാ അതെ അതേപോലെ നി പഷേ ഇപ്പൊ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല എല്ലാരും ഫാസ്റ്റ് ഫുഡ് പോയി കഴിക്കുകാണ് ഉം അതെ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡിന്റെ ടേസ്റ്റോണ്ടാണ് ഫാസ്റ്റ് ഫുണ്ടിന് ടേസ്റ്റ്ണ്ടാ ക്ക്ണത് തന്നെ എന്താ കൊറേ കെമിക്കൽസ് ആഡയ്തിട്ടല്ലേ
കളേഴ്സ് എല്ലാം കെമിക്കലാണ്.
അതെ ഇതൊക്കെ ഇതൊക്കെ ഇ ആ ആ അതെ നമ്മള് വീട്ടിലിണ്ടാ ക്ക്ന്ന നമ്ക്ക് ആര് ക്കും വേണ്ട പൊർത്തിന്ന് എന്തെങ്കിലും കൊണ്ട് വന്നാല് അതായിരിക്കും എല്ലാരും കഴിക്ക.
ഇവിടെ എന്റെ ഹസ്ബൻ്റിന്റെ വൈ ഹസ്ബന്റിന്റെ അനിയന്റെ വൈഫ് ആൾക്ക് ഫാസ്റ്റ് ഫുഡ് പർഞ്ഞാ ഭയങ്കര ഇഷ്ടോണ് കഴിച്ച് കഴിച്ച് വയ്യാതെ ആയി. വയറുവേദന വയറുവേദന വയറുവേ ദന ഇപ്പം വയറുവേദനയ്ക്ക് മരുന്ന് കഴിച്ചുപ്പോ നെഞ്ഞ് വേദന എന്തുകൊണ്ടാണ് ആ കെമിക്കൽസ് എപ്പഴും തട്ടി തട്ടി തട്ടി വയറ് കേടു വന്നു ശരീ വയറ്റിറെ ഉള്ളിൽ മുഴുവൻ ചെറിയ ചെറിയ പുണ്ണുകൾ മുറിവുകൾ പറഞ്ഞിട്ട്
ആഹ് അപ്പൊ പിന്നെ വയറുവേദന എന്തായാലും ഉണ്ടാവും
അതെ
പിന്നെന്താടാ
പിന്നെ അങ്ങനെ പണിയൊക്കെ ഒരുങ്ങി സോ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കയാണ് വീട്ടിന്റെ അടുത്ത് ഒരു മരിപ്പ്ണ്ടായിരുന്നു
ആ എന്തേ പെട്ടെന്ന് വയസ്സായ കാക്കയാണോ അതോ ഓ വയ്യ ഇങ്ങനെ കിടക്കായിരുന്നു
കിടക്ക പറഞ്ഞാ ആൾക്ക് കൊറച്ചായിട്ട് വയ്യാ നേരത്തേക്ക് നല്ല തു പോലെ ആരോഗ്യത്തോട് കൂടി നടന്നതാണ് കുറച്ചായിട്ട് വയ്യാ പറഞ്ഞിട്ട് കെടന്നു
ഇപ്പ അയ്‌ന് മരണത്തിനും ഒരു കൂസൽ ഇല്ലാതായിണ് ഇപ്പ ആൾക്കാർക്ക് എന്താച്ചാല് അങ്ങനെ വയ്യായം മരിച്ചാണെങ്കി അത ഓക്കെ അത് കൊഴപ്പല്ല പക്ഷെ ഇപ്പൊ വെറുതെ കെടക്ക്ണ ആള് മരിക്ക വേദന വന്ന് മരിക്ക ഉം
പണ്ടൊക്കെ ഇന്ന വയസ്ന്നുണ്ട് ഇപ്പൊ വയസടക്കം കണക്കാക്കാനില്ല ചെറിയ കുട്ടികൾ പിഞ്ച് കുട്ടികൾ കണ വലിയ വലിയ അസുഖം വന്നിട്ടാ മരണം
അതെ അതെ അതെ അതെ അ അങ്ങനത്തെ വി
അതുകൂടാതെ ഇപ്പൊ ആ പടച്ചോൻ അങ്ങനെയൊന്നും വരുത്താതെ ഇരിക്കട്ടെ